അ. കേൾക്ക്ന്ന്ണ്ടോ?
ആ ഒ
ന്തെക്കെയ വിശേഷം? ചായ കുടിച്ചോ?
നല്ല വിശേഷൊ. ഇല്ല. ടൈമാവുന്നല്ലള്ളു.
അയ്ശരി. മഴൊക്കണ്ടോ?
മഴയെ ഉള്ളു ഹു ഹ്
അതെതെ രണ്ട് മൂന്ന് സായിട്ടല്ല മഴയാണ്ല്ലേ? തിര്മ്പ്യതൊന്നണക്കാനു താക്കാനൊക്കയങ്കരത് പിള്ള- പിന്നെന്തൊക്കെയാ വൈകുന്നേരം സ്നാക്സായിട്ടെന്തൊക്കെണ്ടാക്കുന്നുണ്ടോ?
ഇല്ലെല്ല്യ മ്മള് പൊർത്ത്ന്ന് വാങ്ങ്ക്ക്യലാ ഇപ്പ കേട്ടിലേ ഹ്
ആണോ പ എന്നും പൊറത്ത്ന്നാങ്ങിക്കലാ?
ആഹ് കൊർച്ച് റ്റുള്ളൂ. മ്മയ് പ്പയ് ഞാനേ ണ്ടാവുള്ളു. പ പിന്നെ ഉണ്ടാക്ക്യാല് പിന്നതൊരു പണിയല്ലെ.
മടിയാണല്ലേണ്ടാക്കാനൊക്കെ?
ഹ ഹ ഹ അതാണ്.
അയ്ശരി എ യെനിക്കൊക്ക ണ്ടാക്കി തിന്ന്ണാട്ടൊ ഷ്ടം. ഞാൻ ങ്ങന ഓരൊ വീഡിയോസൊങ്ങന കാണുമ്പം ങ്ങനോരോന്ന്ണ്ടാക്കാനൊക്കഷ് അങ്ങനൊന്ന് ണ്ടാക്കാനിഷ്ടൊന്നുല്ല.
ആറു മാസള്ള കുട്ടിണ്ടയിനെ വെച്ചെന്ത്ണ്ടാക്കാനാ.
അയ് ശരി. ട്ടി ചെർതാലെ ആറുമാസല്ലായ്റ്റുള്ളൂ. അയിന് അങ്ങന ന്ക്കൂലെ എലി എ കെടത്യാ കെടത്ത്യോട്ത്തൊക്ക ന്ക്കൂലെ. കിടത്തിയോടത്തൊക്കെ നിക്കൂലെ.
ആള്ളോ വയങ്കര കുരുത്തക്കേടാ
അ ഹ ഹ ഈം നടക്കാനൊക്ക ആവ്ണ മക്കളാണ് വൈത്താല പിടിച്ച് നടക്ക വീട്ടിലുമ്മല്ലെ ഉമ്മന്റെ കയ്യിലൊന് കൊടുത്താണ്ട് ന്തെലൊക്കണ്ടാക്കിക്കൂടെ?
മടിയുണ്ട് ഇഹ ഹ
അ അ അതാണ് മെയിനായിട്ട് വെറ്തെ കുട്ടീനെ വറയാം ന്ക്കണോ.
ക് ഹ് ഹ്
ഇങ്ങളെ വീട്ടിലാരാ വെച്ച് ണ്ടാക്ക മ്മാണൊ കുക്കെയ്യാറ് വീട്ടില്മ്മേണൊ ചോറും കറിയൊക്ക വെക്കല്?
ആഹ് രണ്ടു പേരു
അയ്ശരി ആ ആ ഒ ന്താ പറയാ അപ്പൊ വൈകുന്നേരം ങ്ങളെന്നും വാങ്ങിക്കാ
ഉം
രാവിലൊക്കന്താണ്ടാക്കല്? രാവിലെയ് വാങ്ങിക്കലാണോ?
അല്ലല്ലാ എവെനിംഗിന് ഉള്ളത് മാത്രം വാങ്ങിക്കൂ.
എന്നും വാങ്ങിക്കോ ചായ നിർബന്ത.
ഉം
അയ്ശരി അങ്ങനെ പിന്നെ ഇന്ന് എന്തായിരുന്നു ഫുഡ് ഉണ്ടാക്കിയെ.
സാധാ ഫുഡ് അത തന്നെ സ്പെഷ്യൽ ആയിട്ടൊക്കെ നാളെല്ലേ ഉണ്ടാക്കുള്ളൂ വെള്ളിയാഴ്ച പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും.
ആണോ നെയ്ച്ചോറ് അങ്ങനെ ബീഫൊക്കെ വാങ്ങിക്കൊ. അയ്ശെരി എന്നോ എല്ലാ വെള്ളി ആഴ്ചയും എന്തേലൊക്കെ ബീഫ് ചിക്കൻ അങ്ങനെയൊക്കെ ഉണ്ടാവോ
ആഹ് ഇവിടെ അത് മസ്റ്റാണ്.
ആണോ അയ്ശെരി ചില സ്ഥലത്ത് അങ്ങനെ ആണല്ലേ ചില ആൾക്കാർക്ക്. വെള്ളിയാഴ്ച്ച ഇവിടെ ഇടക്കൊക്കെ അധികം ചിക്കന് ഇണ്ടാവാ വെള്ളിയഴ്ച പ്രത്യേകമുള്ള ദിവസായിട്ട് ആയ്ച്ചേല് ഒരു ദിവസല്ലേ വിചാരിച്ചിട്ട് അങ്ങനൊക്കെ
വേറെ എന്തെലും വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല ഹൌസ് വൈഫ്‌ ആയിട്ട് പോന്നു ഇങ്ങളോ.
ഇല്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇതില് ജോയിൻ ആക്കിയതായിരുന്നു ഇതില് ജോയിൻ ആക്കി ആക്കിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല.
പിന്നെ ഡ്രൈവിംഗ ഒക്കെ ചെയ്യുന്നുണ്ടോ.
ഇല്ലല്ല
ശരി ആഹ് എത്ര പേരെ പഠിച്ചത് പ്ലസ് ടു വരാണോ
ആഹ് പ്ലസ് ടു വരെ
യാത്രയൊക്കെ പോവാൻ ഇഷ്ടമാണോ
അത് ഇഷ്ടാണ് പക്ഷെ പെട്ടെന്ന് മാരേജ് കഴിഞ്ഞ് പെട്ടന്ന് വിശേഷായി പോവാൻ പറ്റിട്ട് ഇനി ഇപ്പം ഇവൾക്കൊരു വയസ്സൊക്കെ ഉം ഇപ്പൊ ഇനിയിപ്പോ അതാ പറയാ ചെറിയ കുട്ടിയല്ലേ.
അ ശരി അത് ശെരിയാ അതിപ്പോ എല്ലാരും അങ്ങനെ തന്നെ ഇപ്പോളോ എന്റെ കല്യാണം കഴിഞ്ഞ സത്തൊക്കെ ഞ നല്ലാണ്ടായിട്ട് പോയിട്ട് അപ്പന്ത അപ്പൊ കുട്ടി വരുത്തവിട്ട.. കുട്ടിക്ക് ഇത്ര മാസ ആവട്ടെ മാസായി കഴിഞ്ഞ കുട്ടിക്ക് ഇത്ര വയസാവട്ടെ. അതായന്നെ
ഓ ഓരോരോ എക്സ്ക്യൂസും അറിയോ അതന്നെ.
അതെ നമ്മള് ബൈക്കിൽ എങ്ങനെ പോകുമ്പോ ചെറിയ മക്കളാവകുമ്പോ കൊറേ നേരം ഇരിക്കാനൊന്ന കഴയില്ലല്ലോ.
ഉം ഉം
കേട്ടോ വീട്ടില് ഇത്ണ്ടോ കാറൊക്കെ ഉണ്ടോ.
ഇല്ല ബൈക്ക് ഓട്ടോ അതൊക്കെ.
അ ഓട്ടോറിക്ഷ ഡ്രൈവറാണോ.
ഇല്ല ആളിപ്പോ ഗൾഫില ഇവിടെ അത് ഇങ്ങനെ പാർക്ക് ചെയ്ത് വച്ചത്
ശരി സ്വന്തായിട്ടന്ന വണ്ടല്ലേ പോല്ലെ
ഉം
പിന്നെ വെറുതെങ്ങനെക്കതണ്ട് ആറ്റി കുടിക്കാന കൊടുത്തുടെങ്ങക്ക്പൈസ കിട്ടൂല്ലേ.
ഉം അയിന അതൊന്നും ഇഷ്ടല്ല നമ്മള ഉം ഉം
വീട്ടിലെ ഉപ്പന്ന്ഓടിക്കൂല.
ഇല്ല ഇല്ല ഡ്രൈവിങ് അറിയില്ല.
ശരി അപ്പൊ ഇങ്ങനെ നിർത്തിയിട്ടാ കേടാകില്ലെ വണ്ടി.
അങ്ങനെ കവറൊക്കെ ചെയ്തിട്ട് കുണു.
പിന്നെ വേറെ എന്തൊക്കെയെ ചെടികൾ കൃഷികൾ അങ്ങനെ എന്തെങ്കലുമൊക്കെ ഉണ്ടോ.
അല്ലറ ചില്ലറ.
ആ ന്നട്ട് ഇഷ്ടാണോ ചെടികളെ വളർത്തല്.
ഉം അതാ കൊറോണൊടെ ഇതിൽ ഇണ്ടായിന്നു നല്ല അഡിക്റ്റ് ആയിരുന്നു പിന്നെ അതൊക്കണ്ട് പോയി.
ആഹ് ആ സമയത്ത് ഒരെ എന്തൊക്കോ ചെടികളൊക്കെ ഇറങ്ങിയിരുന്നല്ലോ ലെ ഇങ്ങനെ തു
അത് എലകളെന്നെ ഒരുപാട്ണ്ടായിരുന്നു ഇങ്ങനെ എലച്ചെടിയെള് ഉണ്ടാവല്ലോ.
എലച്ചെടികളാ കൂടുതല് ഇഷ്ടം.
ഉം അത് എലന്നേ കാണാൻ ഭംഗിയാണല്ലോ ഈ പൂക്കള് ഇള്ളത് നമ്മള് പൂവിരിയണെ വരെ ഇങ്ങനെ വെയിറ്റ് എയ്യണം ക്ഷെ എ ലയാളെന്നെ ആ വെയിലത്തൊക്കെ വെച് കഴിഞ്ഞാ നല്ല ഭംഗിയാണ്.
ലകൾ ത് കൊഴപ്പണ്ടാവൂല മഴൊക്കെ പെയ്താ വേം വാടി വീഴുയൊല്ലോ എലച്ചെടികളാവുമ്പോ മഴയെയ്ത പ്രത്യേക ഒരു ലുക്കും ഉണ്ടാവും. ആ ഒരു പ്രശ്നംക്കണ്ട വെള്ളൊക്കെ തട്ടുമ്പോ. കൃഷികള് എന്തെലും ഉണ്ടാക്കിറ്റില്ലേ?
ഇല്ല ഇവിടെ മെയിനായിറ്റ് മാങ്ങ തേങ്ങ അതൊക്കെ തന്നെ.
ആഹാ മാങ്ങക്കെണ്ടാ ചക്കക്കെണ്ടോ ചക്ക കൃഷ്‌ ചക്കവിഭവങ്ങളൊക്കെ തിന്ന്ണെ ഇഷ്ട ഇണ്ടാക്കല്ണ്ടോ?
ഉം ഉം ചക്ക ഇവിട്ന്ന് ക്യാഷ് കൊട്ത്ത് വാങ്ങിക്കാ.
ആണോ? അല്ല ചക്ക ഇല്ല്യ ചക്ക ന്താണ് ചക്കന്റെ പോലെ പ്ലാവില്ല.
ഇല്ല ഇല്ല
അത് ശെരി ഇങ്ങള് പൈസ കൊട്ത്ത് കഴിക്കല ചക്ക
ഉം ഇങ്ങൾപ്പോ മാങ്ങെയോക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കല്ലേ?
അത് ശരി ഏ ആഹ് ഞങ്ങള് മാങ്ങ ഞങ്ങക്ക് ഇവിടെ ഇല്ലെങ്കില് പൈസ കൊടുത്തൊന്നും വാങ്ങിക്കൊന്നുല്ല ഇന്റെ വീട്ടില് ഇഷ് ഇഷ്ടം പോലെ മാങ്ങണ്ട് അപ്പൊ ഞാങ്ങനെ വരുമ്പോ കൊണ്ടുവരും. ഇത് വരെ പൈസ കൊടുത്ത് മാങ്ങ വാങ്ങിറ്റില്ല പഴുത്ത മാങ്ങക്കെങ്ങനെ ഞമ്മള്ങ്ങനെ വാങ്ങും ഇങ്ങള് പച്ച മാങ്ങൊക്കെ പൈ പൈസ കൊട്ത്താങ്ങല?
ഇല്ലല്ല മരം ഉണ്ട്.
ആ മാങ്ങ ഇണ്ട് ചക്ക പൈസ കൊട്ത്തു വാങ്ങൂലേ? അപ്പഈ പൈസ കൊടുത്ത് വാങ്ങുമ്പോ ചക്ക ഇങ്ങനെ വരിക്കച്ചക്ക പഴഞ്ചക്ക അങ്ങനെ അറിയാൻ പറ്റുവൊ?
ആ അറിയാം പറ്റും ഇൻക്കറീല്ല പക്ഷെ ഉപ്പക്ക് ഓര്ക്കൊക്കെ അറിയാം
ഇങ്ങനെ വാങ്ങിക്കുമ്പോ നന്നാകല്ണ്ടോ പഴുത്തതാ വാങ്ങിക്ക?
ആ നമ്മള് കട്ട് എയ്തോക്കിട്ടാ വാങ്ങിക്ക
ല് ഈ വത്തക്ക ഒക്കെ വാങ്ങുന്ന പോലല്ലേ?
ആഹ് അതെ.
ഉം ഇങ്ങട്ട് ചക്ക എ ചക്കൊണ്ട് ചക്ക കൂട്ടനോക്കെ വെക്കുവൊ പ എത്രേ ചക്കെക്ക് വില വര്
വെറും വയറ്റില് കഴിക്കല്
ചക്കെ?
ആ
വെറ്തെ തിന്ന ഗ്യാസ് കേറും
ഇല്ല്യല്ല നല്ലതാ ഏ
അതല്ല ഈ ചക്ക പൈസടുത്തൊക്കെ വാങ്ങി
ഉം ഒരു ചെറുതിന് നന്നെ അഞ്ഞൂറൊക്കെ കൊടുക്കണം
അയിന്റെ തോടും കുരും ആ കുരു പിന്നെ ഉപയോഗിക്കത്തൊന്നു അല്ലേ ഉണ്ടാവു അല്ലോല്ലേ
ഒരു വൈകുന്നേരം പ്പൊ ചായക്ക് കടിയാക്കും
ആ അ ചക്കക്കുരു കറീം വെക്കൊല്ലോ
ആഹ് ആഹ് മോർണിംഗ് കടിക്കൊക്കെ
രാവിലത്തെ കടിക്ക് ചക്കക്കുരു കറിയോ
ആഹ് മുരിങ്ങേന്റെ ഇലെക്കെ ഇട്ട്ട്ട്
ചോറ്ക്കല്ലേ ചക്കക്കുരു മുരിങ്ങേൻ്റെല ഇട്ട് കറിവെക്ക
ഇല്ല ഇല്ല
ചപ്പാത്തി പത്തിരി അയിക്കൊക്കെ
ആഹ്
അയ്ശേരി അപ്പൊ നിങ്ങള് കടല പയറ് അങ്ങനെ കറികളൊന്നും വെക്കൂല രാവിലെ
കടല കടലക്കറി പുട്ടിന്
അയ്ശേരി ഓരോന്നിനും ഓരോന്നാല്ലേ
ആഹ്
അയ്ശേരി പത്തിരി ചപ്പാത്തിക്കൊണ്ടാക്കാനേള്ളൂ ചക്കക്കുരു കറിയോ
എല്ലാ പത്തിരിക്ക് ഉരുളക്കിഴങ്ങ് ബീഫിലിടും ഉം
അയ്ശേരി അങ്ങനെ അപ്പൊ ഈ ചക്ക ക്കുരു ചോറിക്ക് അത് ഉണ്ടാക്കൂലാ ഇടല്
ഏഹ് ചോറിന് ചക്കക്കുരു ഇതുവർക്കും വച്ചിട്ടില്ല
ഏഹ് ചപ്പാത്തി ഞങ്ങള് ഇവിടൊക്കെ ചോറിനാണ് ചപ്പാത്ത് ചക്കക്കുരും മുരിങ്ങ ഇട്ട കറി വെക്കും തേങ്ങാരച്ചു വെക്കുന്നതല്ലേ
ആഹ് അതെ
പത്തിരിക്ക് രാവിലത്തെ കറിക്കൊന്നും ഞങ്ങള് ഇത് വരെ അങ്ങനെ ഉണ്ടാ ഇല്ലട്ടോ ഞങ്ങള് മാറ്റി വെച്ചത്ണ്ടെങ്കിൽ പോലും രാവിലെ കൂട്ടലില്ല ഇവിടെ ആർക്കും ഇഷ്ടല്ല രാവിലെ രാവിലത്തെ കടികൾക്ക് ചക്കക്കുരും മുരിങ്ങ ഇഷ്ടല്ല അത് കറയും തലേന്നെത്തെ മീൻകറിയോ അല്ലെങ്കി കടല പ പയറ് അങ്ങനെക്കെ ഉണ്ടാവുല്ലോ അങ്ങനത്തെ കറികളൊക്കെയാണ് ഇവിടെ രാവിലെ എന്താ ണ്ടാക്കാ? ചപ്പാത്തി വിത്തില് എങ്ങനെ കയ്ക്കല്ലേ
ആഹ് ഓരോരു വെറൈറ്റി വെറൈറ്റിസ് ഉണ്ടാക്കിയന്നെ പിറ്റ്യേസം ഉണ്ടാക്കൂല
അങ്ങനത്തെ കൃത്യനിഷ്ഠത അങ്ങനൊക്കെണ്ടാ വീട്ടില്?
ഏഹ് അങ്ങനല്ല പക്ഷെ ഇന്ന് ഇണ്ടാക്കിയന്നെ നാളെ റിപ്പീറ്റെയ്യൂല പ്പ അങ്ങനെ വേറെ എന്തേലൊക്കാ
ഏഴുസം ഏഴ് ഏഴ് സാധനങ്ങളായിരിക്കും ല്ലേ?
ആഹ് അതെ വെള്ളിയാഴ്ച്ചിസം അരിപ്പത്തിരി അത് മസ്റ്റാ.
ഏഹ് എന്താ കറിണ്ടാവ?
ന്താ ബീഫില് ഉരുളക്കെഴങ്ങുട്ട്
ബീഫ് കറി വെള്ളിയാഴ്ച അല വെള്ളിയാഴ്ച രാവിലെ രാത്രി ഉച്ചക്കൊക്കെ ബീഫാ?
ആഹ് അതെ അതെ
അയ്ശേരി അപ്പൊ വയ് തലേന്ന് കൊണ്ടെന്നുക്കായിരിക്കുംല്ലേ
ആഹ് മ്മ് ഇല്ല തലേന്നുത്തെ അങ്ങനെയല്ല ഇവിടെ സുഭയ്സ്കാരം കഴിഞ്ഞ തന്നെ ബീഫ് വിൽക്കാൻ തുടങ്ങും.
വിൽ വൻ വണ്ടിയില് കൊണ്ടാർണോ
ഇല്ല നമ്മള് അടുത്തന്നെ ഉണ്ടാർന്ന്
അറവ്ണ്ട് അവിടെ പോയി വാങ്ങിക്കാല ആഹ് ശരി അങ്ങനെ. അങ്ങനര്ക്കും കടയിൽ അങ്ങനെ പോയി വാങ്ങിക്കലല്ല ങ്ങള അടുത്ത്ള്ളോണ്ട് പിന്നെ കുഴപ്പല്ല്യല്ലേ പൊയ് വാങ്ങാ
ആഹ് അതെ
ചിക്കന്റെതോ, അത്, പിന്നെ, കടേൽ, പോണ്ടി, വരും, ല്ലേ?
ഉം, അതൊക്കെ, ഇവിടെ, ടൗൺ, പോലെ, തന്നെ.
ടൗൺ, അടുത്തവുമ്പോ, പിന്നെ
ഒന്നിനൊരു, ബുദ്ധിമുട്ടുണ്ടാവൂല്ല, ഉമ്മ്.
ആ, ഓക്കെന്നാൽ, ഞാൻ വിളിക്കാട്ടോ, ക്ക്
ആഹ്, ഓക്കെ.